ഹലോ
ഹലോ
ഇപ്പോകേക്കുണ്ടോ
കേക്കുന്നുണ്ടോ
ആ
അള്ളാ ഇപ്പോ തിരെ കേക്കണില്ല
ഏ
ആഹ ഉ കെഴ് പനേരത്തത്തെ പോലെ തന്നെ
ആ് നേരത്തത്തില്ലറെ ഓക്കേ ഇല്ല കാരണം എനിക്ക് മറ്റേതും നേരത്തത്തില്ല ഓക്കേ കാരണം എനിക്ക് കോളൊക്കെ ഇന്റെക്ക് വന്ന മാരി കാണിച്ചു
ആ ഇയ്കൊറച്ച് ഉറക്ക നെ വർത്താനം പറി
ആ ഓക്കെ പിന്നെ എന്തൊക്കെയാ വർത്താനം
എന്താ മലയാളം അവിടെ
ഇവിടെ നല്ല മലയാളം
ഉം
ഷാനുണ്ടവിടെ
ഇല്ല ഓന് മറ്റന്നാള് വരും
അപ്പൊ
ഉം ഞാനും ഇപ്പച്ചി ഒറ്റക്കൊള്ളൂ ഇപ്പൊ
നാളെജ് കോളേജ് പോവ്ണ്ടാ
ഇല്ല എനിക്ക് കോളേജില്ലപ്പൊ എനിക്കിനി എക്സാമിന് പോയാ മതി
എനിക്ക് എന്നാ എക്സാമ് അത് കയിഞ്ഞാ എക്സമോടു കൂടി അൻ്റെ കോഴ് കോഴ്സ് കയിഞ്ഞ്
ഉം കയിഞ്ഞു
കയിഞ്ഞാ
ഉം കയിഞ്ഞേയ്
ഐവ എന്തൊക്ക് ഇത് ഇത് കീട്ടിലേ അതൊന്ന് ഗ്രാഹ് മറ്റ്
കോൺവെക്കേഷന് ആ അതൊക്കെ ഞങ്ങക്ക് ഇപ്പം ഉണ്ടാവില്ല ഞ ങ്ങക്ക് കോൺവക്കേഷനില്ലേ ഞങ്ങളത് യു ഉത്തർ പ്രദേശിലല്ലേ യൂണിവേഴ്സിറ്റി
ആഹ്
അപ്പോ പിന്നെ അങ്ങട്ട് വേണങ്കി പോകാം പക്ഷെ അയിന് പൈസ കൊറച്ച് ഞമ്മൾ തന്നെ ഇതാക്കേണ്ടി വരും നമ്മള് കോളേജിന്ന് എല്ലാരും പോണെങ്കിലൊരാ അത്യാവശ്യം നമ്മളൊരു പത്തിരുവത് മുപ്പൊക്കെ ഇടണ്ടി വരും. തോൺണു ഇൻക്ക് അയിനെപ്പറ്റി അറിയില്ല അങ്ങനെ എന്തോ അന്ന് പറഞ്ഞീനു.
ന്നിട്ട്
ന്നിട്ടെന്താ ഇൻക്കറീല്ല എല്ലാരും ഇ അയിന ഓക്കേ അല്ല അത്രയും പൈസൊന്നും കൊടുത്ത വിടുന്നന്നെ ഇതാക്കാന്ന പറയുന്ന
ആ ന്നിട്ട് അപ്പൊ ഇത് കിട്ടൂല സർട്ടിഫിക്കറ്റ്
ആ കിട്ടും
ഉം അതല്ല.
ഉം
അത് എക്സാം കഴിഞ്ഞാ അൻക്ക് കേറിക്കൂടെ
ഉം കേറ
ഏ
ഇതേത് മാസം ജൂൺ ആ ഇപ്പൊ ഞാനെടീ ന്റെ ഫസ്റ്റ് കാനല ന്നാല് സൂചി ഇതൊക്കെ വെക്കുങ്കിലും നമ്മളീ ഈ ഡയാലിസിസ്ള് എന്താ പറ തേവരെ ബ്ലെഡ്ഢ്ക്കെ മ്മളിങ്ങനെ കുത്തും മ്മ കുത്തല് കൊറച്വര് ട്ടിതാണ് കേക്കുന്നില്ലാ
ആ കേക്ക്ണ്ട് പറയ്
ആഹ് ഞാക്വായി അല്ല ഏകദേ അത്യാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു ഏകദേശമൊക്കെ അങ്ങനെ
എടീ ഇനിക്കില്ലേ. ഇന്റെ ചോയ് ക്ക് ഇൻ്റെ ഇൻട്രസ്റ്റിങില്ല ജോയ്ക്ക്.
ഏ
എൻ്റത്ച്ച് ചോയ്ക്ക്
ആ്ചിആ എന്നിട്ട് പഠിപ്പൊക്കെ എങ്ങനെ പോ
ഉംചി എൻ്റതില്ലേടി മേ മ്മള് മേ ഞമ്മളവിടെ പോയിട്ട് ഇതായിട്ട്ള്ള ആൾക്കാരല്ലേ മെൻ്റലായിട്ടുള്ള ആൾക്കാരല്ലേ മൊത്തോം
ഉം
ഞാന് ഒരു ക്ലാസ് കൊടുത്തടുത്ത ഡി അല്ല ബുദ്ധിള്ളവരാണോ നിരിക്കലത് പോടി
ട്ടില്ലെ ക്ലാ നി എങ്ങനെയാ ഞാ ആ ഞമ്മളൊരു ഒരു റിസർച്ച് സെൻ്ററാട്ടോ ഇതിനായി ത്തിലൊരു ഹോസ് പ്പിറ്റലാണേ
മം
ഏ അതി ഹോസ്പി റ്റല് ഇതിനായിട്ടുള്ള ആട്ടോ എന്നിട്ട് ഇങ്ങനെ ഓരോ സെല്ലാണ്
ഫുള്ളും ജയില്
ആ ഓ ജയിലല്ല ഒരു സെല്ല് മാരി ഇങ്ങനെ ഓ ഒരു വീട് മാരിയാണേ ഒരു വീട് മാതിരി ഇന്നട് ഒരു പൂട്ടി ഗിൽസൊക്കെട്ടിട്ട് പൂട്ടിട്ടക്കാണേ
മം മലയാളം മം
മലയാളീസ് ഇണ്ട് ഞമ്മള് ഇന്ത്യന്റെ പൊറ പുറത്ത് ഉള്ളോരൊക്കെ ഉണ്ട്
സംസാരിക്കും
ആ അപ്പഠ ല്ലേ
ഉമ്
മലയാളീസ് ഇണ്ട് പിന്നെ ഇന്ത്യന്റെ പൊറത്തുള്ളവരൊക്കെ ഉണ്ട് ട്ടാ എന്നിട്ട് ഇവര് ഇവർക്ക് വെയ്യാത്തവരല്ല അധികം മറ്റേ കൊറയ ഇങ്ങനെ കുത്തി കൊന്നവരും പിന്നെ കള്ള് കുടിച്ചിട്ട് അഡിക്റ്റ് ആയവരൊക്കെ ഉണ്ടാവൂലേ
ഉം
അങ്ങനത്തോരൊകേ ഉണ്ടടീ പിന്നെ കൊറെ
ഓരുപദ്രവിക്കോ
കള്ള് കുടിച്ചരുപതരം മറ്റൊരു ചെലപ്പം ഒന്ന് ഇതാവും ഒർക്ക് എന്തെങ്കിലും പറ്റാത്തത്ണ്ടെങ്കിൽ ഞമ്മൾരോട് സംസാരി ക്കണ രീതി എങ്ങനെ അർയോ നല്ല കുഞ്ഞ് കുട്ടികളോട് സംസാരിക്കൂല്ലേ നല്ല കൊഞ്ചികാണ്ട് ഓരേ മ്മള് ന നല്ല മയക്കിയേടുക്കൂലേ അങ്ങനെ നമ്മള് ഇവരോട് സംസാരിക്യാണ്ടേയ്
എന്നിട്ട് കീ ഒക്കെ ആരാ മയക്കി എടുത്തേ
തല്ലെ നമ്മള് അവരോട് നല്ലപോലെ സംസാ രിക്കണം ഞാൻ ആദ്യം ഞങ്ങളവിടെ പോയിട്ടൊർക്കു കൊറച്ച് കളികള് കൊടുത്തു
ഓര് കളിക്ക് ഓ അതല്ല ഓര് കുട്ടികളെ പോലേണോ? പെരുമാറാ
ആഹ് അങ്ങനല്ലടി ഒരു മാഹ് മാ മാനസികപരമായിട്ടുള്ള രോഗല്ലേ ഒലിക്ക് അപ്പൊ ഒര്ക്ക് ആഹ് ആ മന്ദ ബുദ്ധില്ലോ ഫുള്ളായിറ്റ് തകർന്നെ വീട്ടാര് കൊടന്നാക്കിയത് വീട്ടാരൊന്നും ആരും ഉണ്ടാവൂല്ല പത്ത് വർഷൊക്കെ ഉള്ളവരുണ്ടവിടെ അവിടെ വന്നിട്ട് പത്ത് വർഷായി ഇവരൊക്കെ ഉണ്ട് ഇപ്പളും നാട്ട്ക്ക് പോവാത്തവരൊക്കെ ചെല ചില വീട്ടുകാര് ഞാൻ പറേണ ഈ ചെല വിട്ട്കാര് സുഖോല്ലാത്ത കുട്ടികളുണ്ടാവുമ്പോ ചെല വീട്ടാര് കൊടുന്നാക്കും വുലെ ചെല വീട്ടാര് കൊടുന്താക്കും കാരണം ദൂർ നോക്കാൻ വയ്ക്കണ്ടാവൂല്ല അപ്പൊ ഓരു കൊടന്നാക്കും ഒരു എന്നിട്ട് പൈസ കൊടുക്കും പക്ഷെ ഒരു പെരിക്കു കൊണ്ടകൂല കാരണം ഓർക്ക് നോക്കാൻ വക്കൂല അങ്ങനെ ഇവിടെ വന്നാ നമ്മള് നോക്കും നമ്മുക്ക് പൈസേം കിട്ടും
ഉം
എന്നിട്ടില്ലേ ഇവര് മാനസികപരമായി ള്ളവരുടെ ഈ അഡിക്ഷൻ പേഷ്യൻസിന്റെ കള്ളൊക്കെ കുടിച്ച കണ്ടതായിവര് ഓരേ ർഞാല് കുറച്ച് കാലൊണ്ടാവുള്ളൂ. ഒരുപോലെ അഡിക്ഷൻന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞഴിഞ്ഞ ഓല് പോവു
ആഹ്.
അങ്ങനെ കള്ള് കുടിചോര് കഞ്ച ജാവുള്ളൂര് അങ്ങനൊക്കെണ്. ഓരോട് ഓല് സാധാ നോർമൽ ആൾക്കാരാണ് കാരണം ഓൽക്ക് ബുദ്ധിക്ക് കുറവൊന്നില്ലല്ലോ ഒരിത് കള്ള് കുടിച്ചിട്ടല്ലോ അങ്ങനയത്. ആഹ്. അപ്പൊ പിന്നെ ഞമ്മള് ഓല് ട്രീറ്റ്മെൻറ് കഴിഞ്ഞതോ ആ ഓ പക്ഷെ മാനസിക രോഗമുള്ള ആൾക്കാരല്ല ഇതിന് കൊറേ പേര് പറയണ്ട് അതിന്നിപ്പോ ഞാ ഇവിടെ പറയണില്ല. ആ എ ഉം പറയാൻ പറ്റൂല്ലല്ലോ.
എന്താണ്.
ഇംഗ്ലീഷിലാ പറയേണ്ട് പറ ഇണ്ടല്ലോ ആഹ്. എന്നിട്ടില്ലേ അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ മനസ്സിക രോഗമുള്ളൊരു എന്താ പറയാ ഇങ്ങനെ ചെറുപ്പത്തി ഇങ്ങനെ ഓരോത് കേയറി വന്നിട്ടുള്ളവരകവും പത്ത് വർഷയിട്ടുള്ളവരെ കൊണ്ടടി അവിടെ അതൊരു മുസ്ലിം ചങ്ങായി
ഉം
അസീസ് ഖാൻ എന്നട്ട പേര് മുസ്ലിം ചങ്ങായി പത്ത് വർഷം രികൾ വന്നിട്ട് അയാൾ ദുബായിൽ നിന്ന് വന്നാണല്ലോ ദുബായിൽ എന്നന്നെ വർക്ക് ചെയ്തിന്നേ എന്നിട്ട് അയാള ദുബായി്ന്ന് നാട്ടി കൊണ്ടുവന്നിട്ടു എന്തിനെ എന്തിന കൊന്ന് വെച്ചയാ പറയാ എന്തിന് ആ അയാൾക്ക് ഇത് എന്താ പറയാ ആ അയാള് ഉർക്കൊ കൊറവാ ഉറക്ക അങ്ങനെ എന്തോ ഉണ്ടായിട്ട് ഏ അയാള് പറ എന്താ പറയാ വേറെന്തേലുമൊക്കെ പ്രശ്നം ഉണ്ടാവും ഞമ്മൾ ഊര് ആക്ടിവിറ്റീസ് കൊടുക്കും അങ്ങനെ ഓരോ കളികൾ കൊടുക്കും ബോള് വെച്ചിട്ട് ആ എന്നിട്ട് രിങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ നല്ലൊരു മൈൻഡ് ഒക്കെ റെഡി ആക്കിയിട്ട് ഇന്ന് ചായ കുടിച്ചു ഞാൻ ഇങ്ങനെ സംസാരിക്കലേ കുറെ ചേട്ടന്മാരുണ്ട്ട്ടോ മധു ചേട്ടൻ ജയ്സൺ ജയ്സൺ ചേട്ടൻ ചേട്ടനൊരു പെണ്ണുങ്ങളെ നോക്കിയാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ പിന്നാലെ അതോണ്ടാട്ടാ അതാ അങ്ങനെ എനിക്കെപ്പളും കയ്യൊക്കെ തരും എന്നിട്ട് അങ്ങനെ നമ്മള് കയ്യൊന്നും കൊടുക്കാൻ പാടില്ല ഒന്നും കൊടുക്കാൻ പാടില്ല കാരണം ഓല് സ്ഥലത്ത് നമ്മള് ഒരു പറി രോഗികൾക്ക് ഇന്ന ഇത് കൊടുക്കണം ഇന്നത് കൊടുക്കണം ആക്ടിവിറ്റീസ് കൊടുക്കണംന്ന് പറയും അപ്പൊ നമ്മള് ഇത്ര രോഗി കുട്ടികൾ വിളിച്ചിട്ട് നമ്മള് ഗ്രൂപ്പ് ആകീട്ട് ആക്ടിവിറ്റീസ് കൊടുക്കും അവർക്ക് പിന്നെ ഒര് നമ്മളോട് കേസ് എട് ക്കണല്ലമുക്കെ അതാണല്ലോ നമ്മള് മെയി എന്നിട്ട് നമ്മള് കേസെടുക്കാൻ പോകുമ്പോ നമുക്ക് ഒരു നല്ലൊരു പേഷ്യൻസിനെ എടുക്കും ഒരു രോഗീനെ എടുത്തിട്ട് ആ രോഗിനോട് എല്ലാ ആ രോഗിനോടെല്ലാ കാര്യങ്ങളും ചോദിക്കും എന്തിന ഇങ്ങോട്ട് വന്നെ എങ്ങനാണ് എന്താണ് കാര്യങ്ങളൊ ഒക്കെ ചോദിക്കും ഞമ്മള്
അഹ്
എന്നിട്ട് നമ്മൾ ചോദിച്ചു ചെലപ്പോ ചെല രോഗികള് സത്യം പറയും ചെലൊരു സത്യം പറയും പിന്നെ ഓലിനൊരു എന്താ പറയു ഒരു അങ്ങനെയുള്ളോരുണ്ടല്ലോ അങ്ങനെയുള്ളവരാണ് അധികമുള്ളവര് കുട്ടികളുണ്ട് ട്ടിക്കി മറ്റേ നെല്ലോഫെയ്‌ലിയർ ആയിട്ട ആൾക്കാരൊക്കെ ഉണ്ട് പ്രേമം പുടിച്ചികണ്ട്
ചെക്കൻമാരി
ആ പ്രേം ചെക്കന്മാര് തേച്ചിട്ട് പോവുലേ മ് എടി ഇ ക്കി ആദ്യൊക്കെ നമ്മൾ ടെൻഷന് ടെൻഷന് കാരണം ഇനി എനിക്കൊരു പേടില്ലേനുട്ടോ ടെൻ യാസ്മൻ ഞാനൊ ഒരു കാര്യം പറഞ്ഞ വെറുതെ ടെൻഷന് പറ പ്രശ്ന പറഞ്ഞാ അടിക്കാൻ നിൽക്കണ്ട
എന്തെ
കാരണം അത് നമ്മെ ജീവിതത്തി നല്ല പ്രശ്നമാവും നമ്മൾ നമ്മള് കൊറെ കാലങ്ങക്ക് ടെൻഷനാണ് പിടിച്ച് നമ്മള് നിക്കൂലേ അങ്ങനെ നമ്മള് പിടിച്ച് നിക്കരുതല്ല ആക്കാൻ പാടില്ല കാരണം നമുക്ക്ത് വലിയൊരു മാനിക മുഴുവനായിട്ടുള്ള അസുഖായി മാറും ഉം അതൊക്കെ അതാണ് ഇപ്പ എനിക്കിങ്ങനെ ആരെങ്കിലും ടെൻഷനിടുമ്പോ ൻക്ക് പേടിയാ
എനക്കാണ് അല്ലെങ്കിലേ അത് കൊറച്ച് കൂടുതല്. എന്തെങ്കിലും അടുത്ത് കൂടെ പോയ ഇയ്യ് തുടങ്ങും
എനക്കറിയില്ല അറിയില്ല ഞമ്മളെ മനസ്സ് എങ്ങനെയാണ് നിക്കണ് നമുക്ക് അറിയില്ലല്ലോ
ഉം
എന്നിട്ടില്ലേ
ആ
ഹലോ
ആ പറയ്‌ കേക്ക്ന്ന്ണ്ട്
അങ്ങനെ എന്ത് ചെയ്ത് ഇങ് അങ്ങനെ ഏ ഇങ്ങനെ പ്രേമം പിടിച്ച് ക്കാണ്ട് ചെക്കന്മാര് തേച്ചി ട്ട് പോകൂലെ അങ്ങനെ ഉള്ളോരൊക്കെ ഉണ്ട്
ഉം
അങ്ങനെ ആയിറ്റ് ഡി ഏ ഡിപ്രഷനൊക്കെ ആയിട്ടുള്ളോരുണ്ടടി
ആണല്ലേ
എ അത് നല്ല നല്ല അത് നല്ല ചുർ ക്ക്ള്ള പെൺകുട്ടിയേളടീ അത് ഓരോ സെല്ലിലൊക്കെ ഇട്ട് കാണുമ്പോ നമുക്ക് സങ്കടാവും.
ട്ട്യാളും മന നസികമായി തകർന്നവരാ?
പിന്നെ മാനസികപരമായി ഒരു ബുദ്ധിയുണ്ട് ചെലർക്ക് മറ്റേ ഡിപ്രഷനും മറ്റ് എന്തൊക്കെയാണ് ആഹ് ഓർക്ക് ഓർക്ക് മറ്റുള്ളർക്ക് നല്ല ബുദ്ധിണ്ട് പക്ഷെ എന്താ അവർക്ക് ആ അത് ശരിയാവും കാരണം അവർക്ക് ഡിപ്രഷനും കാര്യങ്ങളുമാ അപ്പോ കൗൺസിലിങ് കൊടുത്ത് കഴിഞ്ഞാൽ റെഡിയാവും ആഹ് മറ്റ് മറ്റ് എന്നിട്ട് ഈ ചേ ചേട്ടന്മാര് നമ്മൾ ഇവരെ ആക്ടിവിറ്റീസ് പഠിപിചാലോ ഇവവർക്ക് ചെന്നിട്ട് നമ്മൾ എന്ത്ചെയ്യും ഓരോ എല്ലാം കാര്യങ്ങളും ചോദിച്ചാൽ ചിലോര് സ്റ്റോറി ഇങ്ങനെ ഇണ്ടാക്കി പോയല്ലോ കഥ ഇണ്ടാക്കി പറയും എന്നിട്ട് നമ്മള് ഓ ഓരോ കൗൺസിലർ ആരാണോ ഓരോടുത്ത് പോയിട്ട് നമ്മള് ഒരു
ര്യം ചോയിക്കെക്കാരം
ഓര് ചോയിക്കും ങ്ങക്ക് എന്തോ ഓരെതിന്ന് മനസ്സിലായി ചോയിക്കും പ്പ മ്മളിങ്ങനെ പറയും ഇങ്ങനേണ് പറയും പ്പ ഞമ്മ ചെലപ്പ മ്മൾ പറയും ഞമ്മള് ചെല്ത് ഓര് പറഞ്ഞത് ക്കൊരു കള്ളായി തോന്ന്ന്ന്ണ്ട് മ്മക്ക് ചെല്ത് മ്മക്ക് ചെൽപ്പം കേട്ടാ മനസ്സിലാവൂലെ കള്ളായി തോന്ന്ന്ന് അയാ എങ്ങനെ കള്ളായി തോന്ന്ണ്